ഹലോ
എന്തെകെർത്താനം
ത റെയ്‌ഞ്ച്ള്ളോട്ത്ക്ക് പ്പ കേക്ണ്ട് ആ ഹാ ഇൻക്ക്പ്പല്ല കെ ആ പ്പ കേക്ണ്ട്
ഏ അന്റെത് ഇജ്ഏതേ റേയ്‌ഞ്ച്ല്ലാതോട്ത് ആവും ഇന്റെ ഫൈവ്ജിയ
ആ ഒന്നുല്ല ഇൻക്ക് കേക്ണ്ട് നേര്തന്റെ കേട്ടില്ലേനി തോണ്ടാപർഞ്ഞേ
ല്ല പ്പെല്ല വെയ്‌ല
തന്നെ ഇബടെ നല്ല ന്തനമയ ഇരുന്നുിണ്ട് മുളയെ ഞാൻ തിരുമ്പിയൊക്കെ എടുത്തിട്ട് ഇ ണ്ടമതത പിന്നിം മഴര്ന്ന് ഇതന്നെ പണി നേരവെളുത്താല് അങ്ങട്ട് ട്ത്ടലും ഇങ്ങട്ട്ട്ത്ത്ടലും അങ്ങട്ട്ട്ത്ടലും തന്നെ പരിപാടി ഉ നല്ല
ഇഞ്ഞിപ്പോ കല്യ കല്യാണ്ത്തിന്പ്പ വരനേനപറ്റി പ്പന്താ പറയ ആ ഇൻകിപ്പം കല്യാണണ്ടല്ലോ ഞാനിപ്പോ വേറെന്തേലും പറേണ്ടിവരും ഉമ്മാക്ക്
കല്യാണത്തിനാ ആ അഹ് ഓലെ വിളിച്ചിണ്ടാവൂലേ അന്റെ മാപ്പ്ളെനെ വിളിച്ചിട്ടില്ലേ കല്യാണത്തിന്
ആ കല്യാണത്തിന് ഞാൻ വിൾച്ചിനിതോന്നു അയ്നെ കിട്ടില്ലാന്നുണ്ട്
തന്നെ അഹ് ഇപ്പത്തെ കല്യാണങ്ങളൊക്കെ എന്താലേ ഐ ലെവല് കല്യാണാണ് എന്തെല്ലാം പണ്ടൊക്കെ നമ്മളൊക്കെ അൽ കേറാല് ഒരു നെയ്ച്ചോറു ഒരു പോത്തിന്റെ കറിയോ അല്ലെങ്കിൽ ഒരു കോയിബിരിയാണി അല്ലെങ്കി ബിരിയാണി മാ അത്രല്ലേ ഇണ്ടാവുള്ളൂ ഇപ്പൊക്കെ നോക്കിയേ ജ് കല്യാണം
ആ അപ്പൊ എന്താണ് ആർഭാടം ആ പിന്നെ പോ കൊണ്ടൊവാണേൽ പെണ്ണിനെ കൊണ്ടൊവാണേൽ എന്തെല്ലാം സൈസ് മുട്ടായികളാണ് റബ്ബേ
ആ അതൊക്കെ കൊറച്ച് കൊറച്ച് ഓവർ അതൊക്കെ എങ്ങനെയാണ് മ്മള് ഗായ്സ്
ഒരു കൂട്ടു ഡ്രസ്സും ഒരു കൂട്ട് ഡ്രസ്സും കുറച്ച് മുട്ടായികളും അങ്ങനെയൊക്കെ കൊടുക്ക ക്കാണ് തർക്കടല്ലേ അത്പ ഓരോരുത്തര കയ്യില്
എല്ലാരും വാങ്ങിക്കണ്ടപ പത്ത് നാപ്പത് ആ നൂറാ പോ നൂറാള കയ്ുംധാനണ്ട്
ഫോണൊന്നും വേണ്ടന്ന് പറയണില്ല പക്ഷെ ഫോണൊക്കെ ഐഫോൺൊക്കെ വേണ സാധാ ഒരു പത്തോ പതിനഞ്ചോ രൂപേൻ്റെ പോകണോൊക്കെ അതൊന്നും ആർഭാടില്ലന്ന് എൻ്റെ ഒരഴ്
ആഹ് യിഫോണ ഇല്ലെങ്കി പെണ്ണുങ്ങൾക്ക് പറ്റണില്ലല്ലോ അതല്ലേ അവൻകുട്ടികൾക്ക് ആാര്ും പറ്റണില്ല ചെക്കൻ ഐഫോൺ ആാണ് ആ തലമുറ അങ്ങനെയാണ് പെണ്ണും കിട്ടല ചെക്കമാ ഒരു മലഞ്ഞണ് പണ്ടൊക്കന്ന് പറഞ്ഞാ ഒരു വീണിന് കല്യാണം കഴിപ്പിച്ചച്ച് കൊടുക്കുകയാണെങ്കില് പ്പൊ പെണ്ണിനെന് ചെലവ് താരാണം സ്വർണം കൊടുത്ത്ന
ആ ഇപ്പൊ പക്ഷെ ആദ്യം ആദ്യൊക്കെ പെണ്ണിിനെ ഇങ്ങനെ ആയതുകൊണ്ട് ആദ്യം പെൺകുട്ടികള് കൊറെേ കണ്ണീര് കുടിച്ചീ പണ്ടത്തിനൊക്കെ പച്ചി ശത്രീധന പച്ചന ഒ നൂറും അമ്പതും അറുപതും എഴുപതും ഒക്കെല്ല പറഞ്ഞിത് ഇപ്പ ഇപ്പ ഇപ്പ ആരും സ്വർണംന്ന ഒന്നും പറണില്ലല്ലോ
സ്വർണം പറയില്ല പെണ്ണും കിട്ടുവല്ല അന്നത്തെ കാലത്ത് പെൺകുികൾങ്ങനെ ചെയ്ത കൊണ്ട് ഇപ്പത്തെ പെകുട്ടികൾക്കെ വിവരം വെച്ച് ഒരു കല്യാണം വേണ്ട സ്വന്തമായിട്ട് ജോലി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ല എന്തായി ആഹ ഓല അങ്ങനൊയി
ആഹ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അപ്പൊ അന്ന് കൊറ കണ്ണീര് പെൺകുട്ടി കുട്ടികളെ കുടിച്ചപ്പോണ്ട് ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ആ ഒരു സാഹചര്യത്തിക്ക അങ്ങനെ
ആഹ് എത്തി അ തിരിച്ചയടി പറഞ്ഞത എന്തും കിട്ടുവല്ലോ ആഹ അങ്ങനെയുണ്ട് പക്ഷെ ഇപ്പത്തെ അതിന് ഇപ്പ നമ്മള് സങ്കടം ഇ ചമാര ആലോചിക്കുമ്പോ എല്ലും ആ കല്യാണ മലയാളം ഒരു കല്യാണ ആണെങ്കിൽ എത്ര ഭക്ഷ എത്ര ചോറ് മൂന്നോ നാലോ ചോറ് കാണണം പിന്നെ നാ എന്ത അപ്പ അത് ആഹ് ഇല്ലെങ്കിൽ എല്ലാരും പറയും ചെയ്യും ആ ഒരു ബിരിയാണി ഉള്ളൂ പോലെ എല്ല്ലാത്തിന്
ആ ഒരു ബിരിയാണി ആവുമ്പോ ആൾക്കാര മുഖത്തൊക്ക ഒരു പുച്ചാണ് ഇപ്പൊ അണ്ട് ആഹ്
മെയിൻ ആയിട്ട്
ആഹ അതന്നെ അപ്പപ്പത്തെ
പിന്നെയ കേറി വരുമ്പോ തന്നെ പല സൈസില വെള്ളം
ആഹ് അതന്നെ ഒരു സീസ കള ഒരു സീസ ആയാൽ തന്നെ ആൾക്കാർക്കൊന്നും പറ്റ പ്പ രണ്ടോ മൂന്നോ സീറ്റക്ക
പലതരത്തിലുള്ള ജ്യൂസുകള് പിന്നെന്ത അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം
പണ്ടൊക്കെ ഞമ്മളൊക്കെ ആ ആ കല്യാണ ഇതിനൊക്കെ കയറയാണ് വണ്ടത്തെ വഞ്ഞ വരുന്ന ആരങ്ങ വള്ളം അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലില് കൽിക്കരി വെള്ളം അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഒരു കോഴിി പൊരിച്ചത് കൂടി ഉണ്ടാവൂല
പൊരിച്ചുണ്ടാ പൊരിച്ചുണ്ടെങ്കില് ഓന അല്ലാവല അന്നത്തെ കാലത്ത് പൊർച്ച ഒരു പരൽ ഉണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് പൊരിച്ചുണ്ടെങ്കിൽ അമ്പ് പോലെ കല്യാണത്തിന്രി പക്ഷേ കോയില്ലേ ഇനി അാ കൊറത്ത് ഓ ഓര്ങ്ങട്ട് ഒരു വലിയ പൈസക്കാരായിാലല് ഒരു പൈസ അനത്തെ കല്യാ രസേനി പണ്ട് ആ ജനറേറ്ററിന്റെ സൗണ്ട് ഉപ്പേരലല്ല കല്യാണൊക്കെ ഉണ്ടാക വീട്ടില് വെച്ചിട്ടെ ഇന്നത്തെ കല്യാണം എന്തായി ത്രല്ലാ എ സി റൂമും ഏ സി, ഏ സിയാ ഇപ്പത്തെ ഓഡിറ്റോറിയൊക്കെ
ആ അപ്പൊ എ സി ഇല്ലാതെ പറ്റൂല പോലെ നല്ലചൂടല്ലേ ഇപ്പത്തെ കാലാവസ്ഥ
ആണ് ന്നാലും ന്നാലുംഅതെല്ലാഞാൻ പറയാ ഓരോരുത്തര് നന്നാക്കണത് ഇപ്പൊനി ഒരാള് കല്യാണം കല്യാണം വലുതാണെങ്കിൽ അയിനെക്കാളും വലുതാക്കണം എൻറെ മക്കളെ കല്യാണം എന്നുള്ള അങ്ങനത്തൊരു മനസ്സാണ് ഇപ്പം ആൾ
ആ അതന്നെ അതന്നെ ആ അതന്നെ പിന്നെ അതുവല്ല സ്റ്റേജ് കെട്ടുകാണെങ്കില് എത്ര ചെലവാണ് ല്ലേ ഒരു ഓഡിറ്റോറിയം ബുക്ക് ക്ക് ചെയ്യാണെങ്കിതന്നെ അയിനൊരുസംഖ്യ പിന്നെ സ്റ്റേജിന് വേറെ പൈസ അങ്ങനെ
ആ സ്റ്റേജ് തന്നെ സേ സ്റ്റേജ് അണിച്ചൊരുക്കാൻ താ ആ സ്റ്റേജിനു വേറെ പൈസ കൊടുക്കണോ അതിന് വേറെ എത്രയാ പത്ത് ഇരുപതൊണ്ട് മുപ്പതൊണ്ട് ആ നാപ്പത് വരെ ഒക്കെ ഉണ്ടായിനും ഒരോന്നിനും ഓരോ ഓരൊതിന് അനുസരിച്ച് പൈസൊണ്ട്
എത്ര ചെലവാണറിയില്ല ഇന്റെ അഭിപ്രായത്തില് ങ്ങ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പിന്നെ ഇത് ആർഭാടം കുറക്കണംന്ന് തന്നെയാണ് പറയല്
ഇനി അങ്ങനത്തെ ഇനി അങ്ങ് അതേപോലെ ആവും ആ ഒരു
ഈ കഞ്ഞന് ആ ചെക്കന് ആ ഇപ്പൊക്കെ കടം പെരുകാണ് മഹറിന് വേറെ എന്നാലും സ്വർണം കൊടുക്കണേന് ഇപ്പ ആരും ഇത്രയും സ്വർണത്തിന് വെല കൂടിയിട്ടും അല്ലേ സ്വർ ആൾക്കാര് സ്വർണം കൊടുക്കണേനൊരിപ്പോ ഒരു കുറവുല്ല്യ
ഇല്ല കുറേ പവന് മാറ്റൊണ്ട് പത്തും പതിനഞ്ചൊക്കെയാ കൊടുക്കണേ പക്ഷേ അതൊക്കെയെടുക്കാ നൊണ്ടാക്കണേൽ എത്ര മാണം ഒരു സ്വർണത്തിന് ഒരു പവന്റെ ഒരു പവന് എത്രയാ ഉം ഒരുലക്ഷത്തി ന്റെ മൊളിലല്ലേ പൈസ ഒന്നേനാല്പ്പതും ഒക്കെ ആയിനല്ലോ ആ ഒരുപ്പ ഉണ്ട് ഒന്നേനാപ്പതൊക്കെ ഉള്ളൊരു സമയം ഉണ്ടേനല്ലോ ഇപ് ഇപ്പൊ ഒന്നേ സം എത്രയാ പതിനഞ്ചോ ഇരുപതോ എത്രയാന്നറിയില്ല ആ ഒന്നേനാല്പ്പതായി ഒരു സമയം ന്ടീനല്ലോ
ആ ഒരു ലക്ഷത്തി നാല്പ്പതിനായിരവാ
അങ്ങനെ ആയിനി അങ്ങനെ ആയിന് ആ ഒന്നേ നാപ്പേന്റെ ഒക്കെ അടുത്തായിന്
അത് തന്നെ ഈ ഒന്നുനാപ്പത് പക്ഷെ ഇങ്ങോട്ടും ദഹർ കൊടുക്ക ക്കുമ്പോ എല്ലാരും അഞ്ചും നാലൊക്കെയാണ്
ആ ചെക്കൻ പെണ്ണിന് മെഹ മാലകൊടുക്കുമ്പോ അഞ്ച് നാല് അതുകൊറയും അത് കൊറയൊന്നൂല്ല പക്ഷെ പെണ്ണിന് എന്താണ് പെണ്ണുങ്ങൾ കൊറയ്ക്കുന്നല്ലേ പറയണേ ആ
പെണ്ണുങ്ങൾക്ക് നാലഞ്ചൊക്കെ പവനെ ഉള്ളുപ്പോ പക്ഷെ ഇപ്പത്തെ ഒരു കല്യാണത്തിന് പോയപ്പോ ആ സത്യം ഉമ്മാ ഉമ്മ കിട്ട സ്വർണം ഒരു ഇന്ത്യൻ ഫ്രണ്ടിന് അയിന്റെ ഉമ്മക്കിട്ട സ്വർണം എടുത്ത് വെച്ചതുകൊണ്ട് ആ പെണ്ണിനെ ഇടാ അത്രല്ലോ അല്ല ഒരു നാല് പവനാ അങ്ങനെന്തോ വാങ്ങിട്ടുള്ളു ബാക്കി ഉമ്മാന്റെ ആദ്യത്തെ പഴേ സ്വർണ ഇട്ടുയാണ്ട് മോൾക്ക് കൊടുത്തേക്കുവണു പറഞ്ഞു ഇവിടെ ബാക്കി എന്തോ ഒരു കുറച്ച് ആദ്യം കൊടുക്കുന്നാറ്റാൻ അവള ഭർത്താവും കൊണ്ടുവന്ന അത് അത് ഇട്ട് കാണു പറഞ്ഞു
അങ്ങനൊക്കാവുമ്പോ സുഖാണ് എടുത്ത് വച്ചവർക്കൊക്കെ സുഖണ് മറ്റത് ഇന്നത്തെ കാലത്തൊക്കെ പെൺകുട്ടികൾഅപ്പൊ ഇനി സ്നേഹ ഫാൻസി ആണ് കൂടുതലും. ഇപ്പൊ സ്വർണത്തുമ്മല് അങ്ങനെ പൈസ ചെലവാക്കണില്ല പക്ഷെ ആ കല്യാണം എന്താണ് അതു അർത്ത് പാടാക്കി കളിയാണ് കല്യാണം പല കോലത്തിലും പല സൈസ് ഡ്രസ്സ്‌ എത്ര മാണോന്നറിയോ ഒന്നൊന്നര ലക്ഷമ ആ പെണ്ണിടുന്ന ന്ന ഡ്രസ്
എന്നാ ഓൽത്ത എല്ലാർക്കും ചിന്തിച്ചു കാണ്ടന്ന ആക്കിക്കുണ്ടല്ലേ അതെ ചെക്കന് ഇത്ര ബുദ്ധിമുട്ട് വരും
ഉം പിന്നെത്ര ഡ്രസ്സുകള് പെണ്ണിന് വേറെ വാങ്ങണം. പി അത്‌ന്ന് പറഞ്ഞാ പണ്ടൊക്കെന്ന് പറഞ്ഞാ മൂ രണ്ടും മൂന്നുംജോഡി കൂട്ടി.. പുതിയത് ഉണ്ടാവൊള്ളൂ പൊ ഒരു പുതിയ ഡ്രസ്സായിട്ട്ണ്ടാവ ഇന്ന് അതല്ലല്ലോ.
എല്ല കല്ല്യാണ ഡ്രസ്സൊക്ക വാങ്ങ്യാല് ആ കല്ല്യാണ ഡ്രസ്സ് ഒന്ന് ഒരൊറ്റ വട്ടടോള്ളു. പിന്നാ കല്ല്യാന്ന ഡ്രസ്സോൽക്ക് വേണ്ട.
ആ ഇല്ല്യ പിന്നെ മോഡല് പോയി. ഹെ പിന്നാ
തൊന്ന് വേറ തന്നാ രൂലാ
അഒരു ദിവസത്തിന് വാണ്ടീട്ടാണ് അമ്മളി ഒന്നൊ, ഒന്നൊരു ലെക്ഷൊക്ക കൊട്ത്ത്ട്ട് അമ്മളീ ഡ്രസ്സ് വാങ്ങ്ന്നത്. അത് ഇണ്ടോ? വാ ഞ്ഞി പാട്ട് അങ്ങൻത്ത ഡ്രസ്സ് വാടകക്കും കിട്ടാന്ണ്ട്. പക്ഷെ എന്താണ് അപ്പം വാടകക്കും കൊട്‌ക്കണം പ ഇരുപതു ആയ് ഇരു അഞ്ചു ആറു ഒന്നും കിട്ടാൻല്യ
ഏഹ്. അഅ് നല്ല ആ നല്ല വല്ല്യ നല്ല ഡ്രസ്സാണോ ഇരുവത
ആഹ് പഷെ അതൊക്കെ ആൾക്കാര്ക്ക് പറ്റ്വള്ളു അലോക്കൽ ഡ്രസൊന്നുപ്പാര്ക്കാര്ക്ക് മാണ്ട. നമ്മള അഞ്ചിന്റെ ആറിന്റെ വാടകന്റൊന്നു ആര്ക്കും വാണ്ട ഇത് എ പയിനഞ്ചും ഇരുവ വാടക്ക് വാടക എന്ന് പറഞ്ഞാൽ രാവില തൊട്ട് വൈകുന്നേരം കൊടുക്കുന്നതിനാണ് ഇപ്പോ അഞ്ച്, ആറ് മറ്റേതു അങ്ങൻതന്നെ. ഒരൊറ്റ പ്രാശ്യട് ന്നേ ഒറ്റ യൂസിന്.
ആഹ് ആഹ് ആ ആ ദെൻ
യെന്താ ചെയ്യ പറ്റാത്തോ അ ല്ലല്ല പ്പൊത് ദാങ്
സമൂഅത്തിന്റെ പോക്ക് എങ്ങനെ എങ്ങട്ടങ്ങനായാലെങ്ങനെ ആഹ് ആർക്കാ അറ്യാ പിന്നെന്താ? വേറന്താ? ചോറൊക്കായില്ലേ?
ച്ചോറായി. കറിയായിറ്റില്ല. അങ്ങന പോണ്. നിപോ കല്ല്യാ ഊം.
ന്ന് കല്ല്യാൺണ്ടെൻക്ക്?
ഇല്ല്യ ന്ന് കല്ല്യാണൊന്നുല്ല്യ. കല്യാണമുള്ള ശനി, ഞായറ് ണ്ടാം തീ കല്യാൺഡല്ലൊല്ലേ? മ അയിന് വെരണല്ലോ. ങ്ങി പോൺണ്ടോ? കല്യാൺത്തിനോൺണ്ടോ?
നോക്കട്ടെ ഞാം ചോയ്‌ച്ച്ട്ട്ല്ല. കല്ല്യാൺത്തിനിനിപ്പൊ വ്‌ടോന്നറി ല്ല. നാ കല്ല്യാൺത്തിന് വിടണംന്നൊന്നുല്ല. ന്തെമ്മാക്കെന്തെ വയ്യാന്ന് പറഞ്ഞ്ട്ട്. പോരണ്ട്യരും. അപഞ്ഞി വാവാനോട് ചോ ചോയിക്കോ അറിയില്ലാന്റെ
ആ ആ പ അസ്ബന്റിനോട് ആഹ്.
ഊം
ചെൽ ന്താന്നാര്ക്കറിയ യ്യ് ചോയ്ച് പോയോക്ക് ഞാനിപ്പന്തായലും ഇന്ക്ക് ഇഞ് ഇപ്പൊ രണ്ട് കല്യാണണ്ട് അപ്പൊ ഞാൻ ഇവിടെ കൊറച്ച് ലോങ്ങ
അന്നന്നെ രണ്ടാന്ദ്യന്നെ അൻക്ക് രണ്ട് കല്ല്യാണം
അല്ല ഇന്ക്ക് രണ്ടാന്ദി കല്യാണത്തിന് വന്നാ പിന്നെ പന്ത്രണ്ടാന്ദി കല്ല്യണത്തിന് വരാൻ പറ്റൂലെ പന്ത്രണ്ടാന്ദി കോളേജില് വെച്ച്ട്ടാണ് കല്യാണം ഞങ്ങള് പഠിക്കണെ കോളേജില് വെച്ചിട്ട് ആ അപ്പം വരാം പറ്റൂലേ അങ്ങൻത്തോരു പ്രശ്നണ്ട് അപ്പൊ രണ്ട് പെ ഉസ്താദിന്റെ മോളെ കല്യാണം അപ്പൊങ്ങള് അ കൂട്ടുകാര്ത്തി അത് പിന്നെ സിമ്പിളായിട്ടാ ണ്ടാവാ മു ആഡംബര കല്യാണന്നുല്ല അത് സിമ്പിളയിട്ട ണ്ടാവ ഓല് അങ്ങനെണ് ഓല് യ്യി പണ്ടേ ഒരു സിമ്പിൾന്റെ ആൾക്കാരാണ് അപ്പൊ ഓല്കറിയ ഇന്നത്തെ കാലത്ത് ക്കെ അപ്പ പന്ത്രണ്ടാന്ദിയത്ത് അത് സിമ്പിൾ ആ അപ്പൊ നമ്മക്കൊരു മീറ്റിംഗ് ആയിട്ടും കൂടാ എല്ലാരെ കാണെ ചെയ്യാ
ന്നാ പിന്നെ എന്താ ഇഞ്ഞി നികല്ലേ കൊറെ പണിണ്ട് ഇനിക്ക് കോഴി പൊരിച്ചണം ഞാ കൊറച്ച യ് ഞ് ട്ട് വിളിച്ച ന്നായിക്കോട്ടെ.